ഹലോ
സുഖല്ലേ
സുഖം അങ്ങനെ പോണ് ന്നെല്ല ത്തെ കാലാവസ്ഥയല്ലേ
ആ നല്ല കാലാവസ്ഥാണ് ഇതുവരെ ഒരു കൊയപ്പോല്ല പക്ഷെ എടയ്ക്കൊക്കെങ്ങനെ മിന്നുന്ന്ണ്ട്ട്ടോ വെയിലൊക്കെ ങ്ങനെ പോകുന്ന്ണ്ട് പക്ഷെ അതുപോലെ വരുന്നൂണ്ട് അതുകൊണ്ട് പിന്നൊരു സമാധാനാണ്
ആഹ്
ഒതുങ്ങിയ പണികളൊക്കെ ഏകദേശായോ
ഏകദേശാവ്ണ്
ആഹ് ആഹ് എങ്ങന രാവിലെ തന്നെ വെക്കുവ ചോറൊക്കെല്ലെങ്കില് ഉച്ചക്കത്തേക്ക് വേറെ രാവിലത്തേക്ക് വേറെ അങ്ങൻതന്നെ ആക്കല
അല്ലല്ല ഒന്നിച്ച് വെക്കും വെക്കണ ഒന്നിച്ച് വെക്കും ഉം കൊറച്ചു നേരം വെയ്കു റ്റി വെച്ചിട്ടോട്ക്കും പക്ഷെ നേര വെയ്ഗി വെക്കു
ആ പിന്നെ സ്കൂളിലേക്ക് പിന്നെ കുട്ടികക്ക് വേണം അതുകൊണ്ട് പിന്നെ ആ നേരത്തെ വെക്കു ഇപ്പ ഇല്ലെങ്കിലും ് ഓര്ക്ക് വേണ്ടാന്നുണ്ടെങ്കിലാമ്മള് ചോറ് വേഗാക്കു വേഗം പണി ഇങ്ങനെ അടുക്കളേത്ത പണി വേഗം കഴിക്കും കാരണം ത്ങ്ങനെ നമ്മള്ങ്ങാ നിക്കുന്നേസരിച്ചെ അത് അമ്മക്ക് ങ്ങനെ രാവിലെ കേറിക്കാണെങ്കി ഉച്ച വരെ പിന്നെ അത് കയ്ഞ്ഞ് കുന്നേരം വീണ്ടും കേറണോം ഇങ്ങനാവുമ്പോ ഞമ്മക്കു റെസ്റ്റ് ഉണ്ടാവില്ലല്ലൊ അതോണ്ട് പിന്നെ വേഗം പണികളൊക്കെ കയ്ച്ച് ജ്
ഞാനിതേപോലെ മോന് പ്ലസ്ടുലാണ് അപ്പൊ ഓന് ഇതൊന്നും ചോറ് കൊണ്ടോലില്ല കുട്ട്യളാരും പൊതുവെ കൊണ്ടോലറിഞ്ഞാണ്ട്
ആഹ് അതെ ഇവിടെതാ മോനന്നെ അവിടെ സ്കൂളിൽ ചോറ്ണ്ട് ഹൈസ്കൂളാണെങ്കിലും എട്ടാം ക്ലാസ്സിനാർക്ക് ചോറ്ണ്ട് അപ്പംദാണ് ഫസ്റ്റത്തെ ദിവസം കൊണ്ടൊയിട്ട് പിന്നാരും കൊണ്ടൊന്നിട്ടില്ല എല്ലാരവിടുന്ന് വാങ്ങാണ് അതൊണ്ട് വാങ്ങിക്കോളാന്ന് പറഞ്ഞ് ചെറിയ കുട്ട്യളല്ല അതുകൊണ്ട് പിന്നെ അങ്ങനാണ്ട് വാങ്ങി പോകുന്നുണ്ട് കറി മാത്രം ഇവിടുന്നു കൊണ്ടോം കറിപിന്നെ ഓൻക്ക് തീരേ പറ്റൂല്ല സ്കൂൾത്തത് അന്താന്ന് അറിയൂല്ല. പിന്നെല്ലാ ചൊവ്വായ്ച്ചേ സ്പെച്ചലായിട്ട് മന്തിയോ ബിരിയാണിയോ അങ്ങനത്തെന്തെങ്കിലും അയിക്കുണ്ടാവ എല്ലാ ചൊവ്വായ്ചേം അണ്ട് വാങ്ങുന്നേന് വല്യ ബുദ്ധിമുട്ടൊന്നും.
ഏയ് അതുപടി സ്കൂൾലൊക്കെ അങ്ങനെന്നെ മുട്ടണ്ട് പാല്ണ്ട്.
ആഹ് ഒക്കെണ്ട് ഞാൻ പറയ് അതൊക്കെ ഹൈസ്കൂളിനൊള്ളേനെക്കൊണ്ട്. അപ്പള് ഹൈസ്കൂളിന് ഇപ്പൊ കുറച്ചായിട്ടേള്ളൂല്ലേണ്ടായിട്ട് അപ്പൊ ഞാൻ പറയ് അതൊക്കെ ഒരു സുഖാണ് പക്ഷെ. കയ്ക്കുന്ന മക്കക്ട്ടോ കാരണം അധിക. കുട്ട്യളു ഗേറ്റ്ടന്ന് പൊറത്തേക്ക് പോയിട്ട് അതൊക്കെ ഭയങ്കര പ്രശ്നാണ് സ്കൂളിൽ. ഗേറ്റടന്ന് പൊറത്തേക് പോവും. അപ്പളാണ് ഈ ഇതിലു അതിലു തിലൊക്കെ പെട ഈ മക്കള്. ആഹ് പ്പൊ അതിനൊക്കെ ങ്ങനെ ഉള്ള തൊക്കെണ്ടായിനി മീറ്റിങ്ങിലൊക്കെ മെയിനായിട്ട് പറഞ്ഞത് അത അവനാന്റെ മക്കള അവനാന്. പൈസ കൊടുക്കാണ്ട് വിട അതുപോലെ പുറത്തിറങ്ങ പറഞ്ഞുടുക്ക ഇത് ടീച്ചേഴ്സ്ന്റെ കയ്യും. കണ്ണും വെട്ടിച്ചിട്ട് മതില് ചാടിയിട്ടൊക്കെ പോവും മക്കള് അതാണ് പ്രശ്നം.
ആഹ് അതാണ്തി നമ്മള് പോഉമ്പോക്കെ നമ്മള് പറഞ്ഞൊടുത്ത് മനസ്സിലാക്, ക്കുന്നാലും ഓല്.
ആഹ് അതനെ മനസ്സിലാക്കൂ ന്നാലും നമ്മളിങ്ങനെ. പറിയാല്ലോ ഓരോരുത്തർ പുതിയ ആൾക്കാര് ങ്ങന കാണുമ്പോന്നും ഓരോട് ഇങ്ങനെ പോയിട് ഇടപഴകാനോ അറിയുന്ന ആൾ ക്കാരോട് മാത്രം സംസാര്ച്ചാമതി അല്ലാരായിട്ട് സംസാരികെ ത് വണ്ടിമ്മ കയറി പോരരുത് നടന്നു പോകുമ്പോളെ ഓരിചാരിക്കും വണ്ടിമ്മന്ന് വിളിക്കുമ്പോക്കെ. ഇവര് പേടിയാ അപ്പൊ ഞാൻ അങ്ങനെ പറയും അങ്ങന ഒന്നും ചെയ്യരുത് ട്ടോന്നൊക്കെ.
ആഹ് അത് ഇതേപോലെന്നെ പ്ലസ് ടു പഠിച്ച മോന് ഓന് ബസ്സിന് പോലാണ് കൊറച്ച് ദൂരാണ് എന്നട്ട് ബസ്സിന് പോയിട്ട് ബസ് കിട്ടാഞ്ഞിട്ട്. ങ്ങട്ട് വന്നിട്ടുംല്ല സ്കൂൾ എത്തിട്ടില്ല ടീച്ചർണ്ട് വിളിച്ചിണ്. കാണാല്ലർഞ്ഞാണ്ട് അപ്പൊ പിന്നെ. കൊറച്ചീഞ്ഞപ്പണ്ട് വര്ണ് ആഹ് പേടിയവാ പിന്നെ പയ്നൊന്നരക്കമ്പോണ്ട് വര്ന്ന്. അപ്പൊ വന്ന് ബസ്ട്ടിയില്ല ഞങ്ങളവിട നിന്ന് അറയ ചെങ്ങായിമാരായിട്ട്.
ആഹ് ആഹ് ഔ ന്നാലും ഇങ്ങട്ട് തിരിച്ച് എത്തുമ്പാ ഇതന്നെ തിരിച്ചെത്തുമ്പോ നമുക്കരിതാണ് നമുക്ക് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാ പിന്ന നമുക്ക് തിർ തിരിച്ച് വീട്ടിലത്തണവരെ നമുക്ക് ഒരു സമാധാനംണ്ടാവുല്ല.
അല്ല സമാധാനംല്ലയ്.
ആഹ് അതന്നെ ഇവരെതാ കളിക്കാൻ പോയാലൊക്കെ അങ്ങൻതന്നെ ഈ മഴയ് പെയ്യുന്ന ടൈമിൽ വരെ കളിക്കൻ പോവും. ത് മഹ്‌രിബാങ്ക് ഇങട് കൊടുത്ത് കാണഞാ പിന്നെ ഒരു ഇടങ്ങാറ ന്നാ പിന്നെ ബാങ്ക് കൊടുക്കാനായി. അഹ് വീട്ടില് കേറട്ടെ അങ്ങൻത്തെ ഒരു ചിന്തീല്ല കളിയാണെ കളി തന്നെ ഫുൾ ടൈം. ബാക്കിയാണെങ്കിൽ ബാ ക്കെന്നെ ഞാൻ പറയാ അങ്ങനെ ചെയ്യരുത് കാരണംത് വീട്ടിൽ നിക്കണ നമ്മളത്പ്പോ എവിടെ ച്ചിട്ടാ തിരയാൻ പോവ
ആഹ് അത് ശരിയാണേ.
ആഹ് അമ്മക്കത് പേടിയാവും.
പിന്നെർഞ്ഞാണ്ട് നാല പ്പോ കുളവും കുണ്ടും തോടക്കെ നിറഞ്.
ആഹ് നിറഞ്ഞക്ണ ടൈം ആണ് അത് ഞാൻ എപ്പോഴും പറയും കാരണം. ഇവിടെക്കെ ഞങ്ങക്ക് വെള്ളം കേർണ സ്ഥല വെള്ളം കേർണെന്ന് പറഞ്ഞാല് നല്ല ഈ ഉരുൾപൊട്ടലും തൊക്കെണ്ടാവുമ്പോ. അമ്മളെ ഇ ഇബടെക് റോട്ടുമലേക്കൊക്കെ വെള്ളം കേറും. റോഡന്ന് പറഞ്ഞാ അത്രയും ഹൈറ്റില്ള്ള റോഡാ നല്ല പാടം. വയലൊക്കെ കഴിഞ് ഒന്ന് രണ്ടാളെ ഹൈറ്റിൽ പോ. ക്കാണ് വെള്ളം നാല റോട്ടുമലേക്കന്നെ കേറുള്ളൂ. അങ് അപ്പൊ അവിടെക്കെ തോടാണ് അപ്പൊ അവിടെക്കെ വെള്ളണ്ടാവും ഹ് ഞാൻ പറയാ അങ്ങനെ. ഇങ്ങനെ ഹ് ഇതാക്കര്ത്ട്ടൊ ങ്ങള് കാരണം ഞങ്ങള്തെവിടെ ഈ മഴീ തൊക്കെ പെയ്യുമ്പോ. എവിടെ ഇവരൊക്കെ ആണുങ്ങളൊക്കെ പണിക്കുമ്പോകും പിന്നെ നമ്മൾ ഇവർ വരുന്നവരെ നമ്മക് സമാധ ധാനണ്ടാവ് ല്ല ഈ ആണുങ്ങൾ വന്നിട്ട് വേണം മ്മൾ പറയാന് ഇത് കളിക്കാൻ പോയിക്ണ് ഇതരെ വന്നില്ല. അപ്പൊ ഞമ്മക്ക് സീത കേക്കും ചെയ്യും
ആഹ് അവര് നമ്മോടല്ലേ ചോയ്ക്ക വിടെ കുട്ട്യേളോയ്ക്ക
കുട്ട്യേളെഴിക്കുമ്പോ അമ്മോ ഒന്നും പറയായ്ല്ല ഒറാശം അങ്ങനെന്നെ രണ്ടാൾക്കാർ ന്റെ രണ്ട് മക്കളും എംന്താണ് കാ ഏഹ് കളിക്ക് പോയിറ്റ് ഇന്നോട് പറന്നീ പോയ് പോയതാണെന്ന് ഓൻ പറയുന്നു പക്ഷെ ഞാനറ്റ് കേട്ടിട്ടൂല്ല ഞാന് ഇവിട ഉച്ചയ്ക്ക് ചോറ്ന്നാന് ഏഹ് നോക്കിട്ട് കഴിഞ്ഞഒല്ലോ ഞാൻ എന്നിട്ട് ചോറ്ന്നാ നോ ട്ട് മക്കളെ കാണില്ല തെര്ഞ് തെര്ഞ് നല്ല മഴയും ഞാൻ ഈ മഴയും കൊണ്ടിട്ട് ഞാന് കൊടടുത്തിട്ട് റോട്ടുമ്മലെല്ലോട്ത്തും പോയി തെരയാ അങ്ങനെ തെരഞ്ഞിട്ട് കാണണ്ടേ കാ ഇൻക്ക് കൈയ്യും കാലും വെറക്കലോട്ടാ ക കരച്ചിലോ എന്തൊക്കോ വെരാ വിട പോയിട്ട് വെള്ളത്തിലോ എല്ലോടുത്തും ഞാൻ പോയി നോക്കി അട്ടൊന്നും മക്കളില്ല എവിടെ വിളിച്ചിട്ടും അവിടൊന്നും എത്തീട്ടും ഇല്ല പോണ സ്ഥലത്തൊന്നും അങ്ങനെ ഇവരോട് ഞാൻ പൊറത്തേക്ക് പോകരുത് എന്ന് പറയുന്നൂണ്ട് അപ്പൊ ഇവര് ഇപ്പ വെരാന്നും പറഞ്ഞ് പോയതാണ് അങ്ങനേ ഞാൻ പിന്നെ ഹസ്ബൻഡ് ഇബടെ പോയീന് പണിക്ക് പോയേന്റ അടുത്തക്ക് ഞാൻ വിളിച്ച് ഇങ്ങനെ മക്കളെ കാണില്ല്യാ നല്ല മഴയും വെള്ളവും അപ്പൊ എന്റെ പുയ്യാപ്പള വന്നിട്ട് പണി പകുതി വച്ച് നിർത്തി ഇങ്ങോട് പോന്ന് പോന്നിട്ട് ഇവരെ കാണ ണ്ടേ ലാസ്റ്റ് പിന്നെ ഇവിടെ എന്റെ നാത്തൂന്റെ മോൻ അന്ന് ഇവിടെയാ നിക്കല് അപ്പൊ ഓനാ പറഞ്ഞ് ഞാനൊന്ന് എന്താണ് ആഹ് പഴക്കത്തുള്ള ഓർക്ക് ഒന്ന് വിളിച്ചോക്കട്ടെ അവിടെയൊക്കെ ചെലപ്പോക്കെ ഒരു പോവല്ൺ അപ്പോൾക്കിനേക്ക് എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട വൈകുന്നേരായി ഉച്ചക്കത്തെ ചോറ് കഴിച്ചപ്ലെ അഞ്ച് മണിയായിട്ട് മ ക്കളെ കാണില്ലേ പന്ത്രണ്ട് മണീന്റെ മുന്ന പോയ മക്കള് അങ്ങനെ ഞാനാക ഇതായി എന്റെ പുയ്യാപ്പള പണീക്കെ കഴിഞ്ഞ് വന്ന് തെരഞ്ഞി പിന് ഞായ് എന്റെ കണ്ണും മൊഖോക്കക്ക കണ്ടിട്ട് പിന്നെ ഇന്നെ ഒന്നും പറയാനൊന്നുംനും തോന്നണോല്ല്യാ അങ്ങനെ വിളിച്ചോക്കിയപ്പ അവിട ഇണ്ട് ആർന്നു രണ്ടാളും ഞാൻ പറയും മഴ കൊണ്ടിട്ടായാലും വേണ്ടില്ല ഇങ്ങോട്ട് വെരാൻ പറയാഞ് അങ്ങനെ വെന്ന് അന്ന് എന്റെ അങ്ങനെ പുയ്യാപ്പ ള അങ്ങനെ മക്കളെ ചീത്ത പറയെങ്കിലും അങ്ങനൊക്കെ അടിക്യാ അങ്ങനത്തൊന്നും ചെയ്യല്യാ ദേഷ്യം മുട്ടിയാ നല്ല ച് ദേഷ്യം പിടിക്കും പക്ഷെ മക്കള അങ്ങനെ അങ്ങട് ഇതാക്കയില്ല പക്ഷെ അന്ന് റൂമില് വാതിൽ അടച്ചിട്ട് ഇന്ന പൊറത്താക്കി വാതിൽ അടച്ചിട്ട് നല്ലോണം മക്കളെ അങ്ങോട്ട് അടിച്ച് ഇനി അങ്ങനെ ചെയ്യരുത് കാരണം അവിടെ ചോറ് തിന്നാണ്ട് ഇവിടെ കാത്തു നിക്കാന്ന് പറഞ്ഞച്ച് ചില്ലറ തന്നല്ല നിങ്ങൾ എവിടെയാന്ന് പോയി അങ്ങനെ അതാക്കീട്ട് ക്ഷാ എന്നിട്ട് പിന്നെ ഭയങ്കര എടങ്ങേറാ അടിക്കാണ്ട് മക്കൾ അടിക്കുമ്പോ ഒരു ഇതാണല്ലോ
ആഹ് ഒര് എടങ്ങേരാണ്
ഉം അപ്പോ എന്താണ് ഏഹ് ചീത്ത പറഞ്ഞ അങ്ങനെ അതിന്റെ ശേഷം പിന്ന അങ്ങനെ അങ്ങട്ട് പോവലില്ല
ഉം ഞാനും ഇതേപോലെ ഒരു ദിസം ഇതേപോലെ കഴിഞ്ഞേ ഇതാറ്റെ തോന്നിണ്ട് ഇവനും അതേപോലെ മോന് മോനെ കാണാനില്ല എല്ലാവരും വീട്ട്ക്കെത്തീന് മോനെ കാണാനില്ല അപ്പൊ ഞാന് ഞങ്ങളവിട ഒരു ഗ്രൗണ്ട് ഉണ്ട് പന്തളിച്ചിനെ അപ്പൊ അവിടെ പോയിക്കുമ്പോ കൊറേ വെല്യ ചെക്കന്മാരൊക്കെ ഉണ്ട്
ഉം
ഓരോട് ഞാൻ ചോയിച്ച് ഇങ്ങനെ കണ്ടീന്യോ മോനേച്ച് മോൻ അവിടെ കൊളത്തില് നീന്തലുണ്ടായിനീയാ അപ്പൊ ഞാന് കൊളത്തില് ചെന്നോ ക്കുംമ്പം കൊളത്തിലും അവനെ കാണാനില്ല ഏഹ് കൊളത്തില് നീന്തണ പോലെ കണ്ട് അ പോത്തിന് ഇൻക്ക് ഇജ്ജ് പറഞ്ഞതിരിയെന്നെ
ആഹ്
അതൊക്കേ എനിക്കറിയില് കോയക്കാവേ
അന്നത് തന്നെ നടന്നാ നീങ്ങൂലാ കരച്ചില് വെരണോ അവിടെ ആരെ വിളിക്കണോ ഒന്നും അറിയൂലാ
ഇല്ല അങ്ങനായി ഞാൻ ഇവിടെ വന്ന് എന്നാലും പിന്നെ ഭർത്താവിന്റെ ഇമ്മ ഇമ്മാന്റോടിങ്ങെനെ കാണാനില്ലാ ഇമ്മാ എന്താ അരേണ്ടായിന് പറഞ്ഞിന് എന്നൊക്കെ ഇമ്മ പെരന്നോളോളീച്ചോളീ അപ്പ ഞാ പിന്നെ നേലോൽചണ്ടമാ നോക്ക വരാനുണ്ട് പറഞ്ഞ് പിന്നെണ്ടോ കോടയും ചൂടി അങ്ങനെ വെര്ന്ന് കുറച്ച് കഴിഞ്ഞരെ
മ് അ
അപ്പ എവിടെണീച്ചന് ഞാനേ നിങ്ങള് പോന്നപ്പോത്തന്നെ ഞാൻ ഇവിടെ പോന്ന് പറഞ്ഞെന്നോട് ഓ വേറെോ വയീല് കൂടെ പോന്ന് അപ്പ ഞാനോനൊക്കെ ഞാനോന കിണ്ടിട്ടൂല്ല ഞൻവിടത്തും ചെയ്ത്ക്ക്
അ ആഹ് അതന്നെ കൊറച്ച് ടൈമാണ്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല മക്കള അങ്ങട്ട് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കി പിന്നെ എന്താ അറിയില്ല പിന്നെ നമ്മക്ക് തിന്നാലും എറങ്ങൂല കുടി കുടിച്ചാലും എറങ്ങൂല്ല ഇത് കാണണത് വരെ നമ്മക്കൊരു സമാധാനം ഉണ്ടാവൂലല്ലോ
ഇല്ലേ അതേപോലെ ഇപ്പ ഞങ്ങളെവിടെ കൊളത്ത് പോയാട്ട് രണ്ട് കുട്ടികള് മരിച്ച്
ആഹ് ആഹ് അതന്നെ ഓരോ കൊല്ലും ഉണ്ടാവും അങ്ങനെ ഓരോന്ന് കേക്കാനും ഇതാക്കാനും ഒക്കെ ഞാനും ഇങ്ങനെ വിചാരിക്കും
ഉം ഇന്ന് പിന്നെ മദ്രസ്സ് നേർത്തെ വിട്ടീനി ഞങ്ങളെ ഇവിടെ ഒരു ഉം ഒരുമ്മ മരിച്ചീന് മദ്രസ്സത്തെ അതേപോലെ വേം വിട്ടു കുട്ട്യോള് വന്നണ്ന്ന് ഓല്ന്ന് ഇവിടുന്ന് ചായകുടിച്ചു പോയി അല്ലെങ്കില് ഓലിക്ക് ചായ കൊടുത്തയച്ചാണ്ട് അമ്മായിണ്ട് ബാപ്പാന്റെ പെങ്ങള അവുടുന്ന് കുടിച്ചിലായിനി സ്‌കൂള് കൊർച്ച് വിട്ടായോണ്ടെ അപ്പൊ അവിടെ പോയി കുടിച്ചാട് ഇങ്ങട് പോവും
പോവലാണല്ലേ ആഹ് ആഹ് അതന്നെ ഇത് മക്കക്ക് രാവിലെ ആക്കി കൊടുത്ത് പിന്നെ പറഞ്ഞയക്കുമ്പോൾക്കിനേക്കൊക്കെ ടൈം അമ്മളതും കയ്യൂല ഓലതും ആവൂല
ആവൂലെ അയി അയ്ന് അം അപ്പക്ക് അയിന് ആറരാവുമ്പോത്തിന് പോണം
ആഹ് ആഹ് ഇവിടെ പിന്നെ ഇവര് എട്ട് മണിയൊക്കെയാകുമ്പോളക്കിനെക്കെപോവുള്ളൂ അതുകൊണ്ട് ഏയ് ഏയര എട്ടണിയാകുമ്പളേക്കിനേക്കൊക്കെ ഫുഡ് ആയാ മതി അതുകൊണ്ട് പിന്നെ ഞങ്ങക്ക് അത്ര വലിയ പ്രശനയില്ല
ആഹ് ഇതിന് ആറണി ആവുമ്പളത്തിന് പോണം പിന്നെ കഴിഞ്ഞാല് വ വെല്യോന് പ്ലസ്ടു പഠിച്ചണോന് ഓന് ബസ്സിന് കൊറച്ച് ദൂ ദൂര ആണ് പൂവാ അപ്പൊ ഓന് ബസ്സിന്പോണം അപ്പൊ ഓന് ഏയരാവുമ്പോത്തിന് പോണം അപ്പൊ ഏരാവുമ്പോത്തിന് മൂന്നാമത്തോക്ക് മദ്രസ്സ പോവാനായി
ആഹ്
മാപ്പള പോണേനെ മുന്നേ രണ്ടാമത്തോളെ മദ്രസ്സെ കൊണ്ടിയാക്കിയാണ്ടാണ് പണിക്ക് പോവല് പിന്നെ ഓള് വന്ന് ചായ കുടിച്ചിട്ട് പിന്നെ പോവല് ഇന്നാത്തന്നെ ഒരൊയിവില്ല വേം വെരാ ചായ കുടിച്ചാ
ആഹ് അത് തന്നെ അത് ഞങ്ങളെപ്പളും പറയും ഇത് പണി കഴിഞ്ഞ് വന്ന്ക്കാണെങ്കിലും ഓര്ക്ക് പിന്നെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പോവല് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓര് പൊറത്തേക്ക് അങ്ങനെ പോകും അപ്പ ഞങ്ങള് പറയും ഇത് ഇന്നലൊക്കെ തീരേ ആവില്ല ഇവർക്ക് ടൈൽസിന്റെ ഈ മാർബിളൊക്കെ ഒട്ടിക്കണ ആ പണിയാ അപ്പൊ ആവൂല ഭയങ്കര ക്ഷീണാ പിന്നെ വന്നക്കാണെങ്കിൽ ചില ടൈമിലൊക്കെ ഭയങ്കരക്ഷീണാ അപ്പ ഞങ്ങൾ ഇങ്ങനെ പറയും
ആഹ്
ഇങ്ങള് മക്കളോട് ഇങ്ങൻട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് കൊടുക്കും ഇങ്ങളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടങ്ങാറാ ക്കരുത് ഇന്റെ ചെറുതുണ്ട് ചെറുതിന് രണ്ടു വയസായിട്ടുള്ളൂ മോളാണെ മൂത്ത് മൂത്ത രണ്ടാൺകുട്ടികളാ അപ്പൊ എന്താ ഓള് വന്നാ ഒന്ന് കെടക്കാനും ഇരിക്കാനൊന്നിനും സമ്മയിക്കൂല്ല
ആഹ് ഇന്നാ പിന്നെ എന്താ ഞാൻ പിന്നെ വിളിക്കട്ടാ എന്നാല്
ഓക്കെ ഓക്കെ